ഹലോ
ഹലോ
ആഹ് എന്താ വർത്താനം?
എന്തേ നല്ല വർത്താനാണ്.
എവ്ടെ നി കൊറെകാലായല്ലോ വിൾച്ചിട്ടൊക്കെ.
നല്ല വിശേഷങ്ങളൊക്കെ
ആഹ് സുഖല്ലന്നട്ട്?
സുഖാണ്.
എന്താണ് വെക്കേഷനൊക്കായിട്ടെന്താ പരിവാടി?
വെക്കേഷനായിട്ട് ബെഡില് ബടെ കടന്നൊർങ്ങ.
എവ്ടിം പോയിട്ടൊന്നുല്ലല്ലേ.
എവ്ടിം പോയിട്ടൊന്നുല്ല.
ആഹ് സാരല്ല.
വീട്ട്പണികളൊക്കെ ങ്ങനെ ട്ക്ക അത് കഴിഞ്ഞിട്ട് വെല്ലെവടെ ങ്ങനെ ക ബെഡില് മലന്ന് കടന്നൊർങ്ങ.
അങ്ങനെ കടക്ക്ണതും കേടാണ് ട്ടോ.
അല്ലാ പിന്നെത്താ കാട്ട്ണ്.
നടക്കാനൊക്കെ വ്യായാമത്തിനൊക്കെർങ്ങ
നടക്കാ പൊറ്ത്ത് പാമ്പാ ചൂടാ.
അപ്പ അങ്ങനെ അമ്മക്ക് കണ്ട പാമ്പി നമക്ക് കാണുമ്പറീല്ലേ മാക്സിമം ശ്രദ്ധിക്കാ. വ്യായാമം പാമ്പിനെ പേടിച്ച് വ്യായാമല്ലാഞ്ഞ മരണത്തെ പേടി ക്കേണ്ട്യരും നമ്മള്. അത്രണ്ടാവൊള്ളൂ അങ്ങനെണെങ്കി നമക്ക് ഇപ്പെന്നെ പോവാലോല്ലേ.
പിന്നെന്തെക്കെണ് വ്യായാമത്തിനെ കുറ്ച്ചൊക്കെ പറയാണെങ്കില് വ്യായാമം ചെയ്യാഞ്ഞാല് ഭയങ്കര പി സി യോടി ഇങ്ങൻത്തെ സംഭവങ്ങളൊക്കെണ്ടാവും.
ആഹ് പി സി ഒ ഡി കാര്യങ്ങളൊക്കെ ണ്ടാവും വ്യായാമം ചെയ്യ ണ്ടില്ലെങ്കി കാല് വേദന യൂറി ക്കാസിഡ് അങ്ങൻത്തെ പ്രശ്നങ്ങളൊക്കെണ്ടാവും.
യൂറിക്ക്യാസിഡ് ഇത് പലവേദന ണ്ടായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇൻക്ക് യൂറിക്കാസിഡൊന്നും ഉണ്ടായിട്ടില്ല. യൂറിക്കാസിഡ്ല്ല
പല്ലുവേദനക്കെങ്ങനെ യു പല്ലുവേദനക്കെങ്ങനെ യൂറിക്കാസിഡ് ടെസ്റ്റ് ചെയ്യുന്നെ?
പല്ല് വേദനല്ല കാല് വേദന
ഏഹ് അത്ശരി അപ്പൊ ഇല്ലാത്തേന് സന്തോഷിക്കു.
സന്തോഷിക്കുന്നുണ്ട്.
ആഹ് എന്തൊക്കെയാണ് ന്നട്ട് വർത്തമാനങ്ങള് കാര്യങ്ങള്.
മോള് എന്തൊക്കെ പഠിച്ചേ, പഠിച്ചോ പഠിപ്പൊക്കെ കഴിഞ്ഞോ?
ആഹ് പഠിപ്പൊക്കെ കഴിഞ്ഞു. പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാനിര്ക്ക.
അസുഖത്തിനെ കുറിച്ചൊക്കെ കൊർച്ചൊക്കറിണതോണ്ട് ചോയിക്ക്ണാട്ടോ എന്തെങ്കിലും നഴ്സോ എന്തെങ്കിലൊക്കൊണോ?
എന്താണോന്ന്? ആരാണ് സംസാരിക്കുന്നെ?
അസുഖത്തിനെ കുറിച്ചൊക്കെ അറി പാത് പഠിച്ചിട്ടുണ്ട്ല്ലേ
ആഹ് പഠിക്ക്ണ്ട്, അസുഖൊക്കെ നമുക്കറിയും, അസുഖത്തിനെ കുറിച്ച് നമ്മള് പഠിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും. ഇപ്പൊക്കെ എന്താണ് ചൂട് ചൂടത്തൊക്കെ എല്ലാരും ഉള്ള് തന്നാണ്. എന്നാലും നമ്മക്കിപ്പം അങ്ങനെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ നമ്മള ഒരു ഈ ഫീൽ ഡിലൊക്കെ ആവുമ്പം ഈ ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ ആവുമ്പം നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ.
പറ്റൂല
ആഹ് എന്നിട്ട് എന്തൊക്കെയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും പനിയോ എന്തേലൊക്കെ ണ്ടോ?
പനിയാണ്.
പനി എന്തെങ്കിലൊക്കെണ്ടോ?
ഇപ്പ അസുകളൊന്നും ഇല്ല ഇതുവരെ ഇനിയിപ്പോ ഒന്നും ഉണ്ടാവാതക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാ.
എവിട്ക്കും പോയില്ല ചൂട് കാരണം എവിടുക്കും പോയിട്ടില്ല വീട്ടില്ങ്ങനെ ഇരിക്കും.
ചൂടത്ത് രാവിലെ പൊറത്തറങ്ങാൻ കഴിയില്ല രാത്രി ഒക്കെ എറങ്ങാൻ കഴിയെങ്കിലേ ഉള്ളൂ രാവിലെ ഒന്നും എന്തായാലും പൊർ ത്തറങ്ങാൻ ആരും പൊർത്തിറങ്ങുന്നില്ല രാവിലെ ഒന്നും.
ആരും പൊറത്തർങ്ങൂല.
ഉം എന്തൊക്കെയാ ഇന്നട്ട് എവിടെയെങ്കിലും പോയ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ.
എവ്ടുക്കും പോയിട്ടില്ല അതുകൊണ്ട് വിശേഷ ങ്ങളൊന്നും പറയാല്ല. വീട്ടിൽ ദാ ഞ്ഞ് കുട്ടികളൊക്കെ പഠിപ്പിക്കാനൊരുങ്ങണം. നമസ്കരിക്കാന് വാങ്കൊക്കെ കൊടുത്തിട്ട്ണ്ട് നമസ്കരിക്കാനാ പോവാൻണ്ടി നിക്കാണ്. കുട്ടികളൊക്കെ മദ്രസി പഠിക്ക്ണ കുട്ടികളാണ്. അപ്പോലെ
ത്തിനെ കുറിച്ചൊന്നും പറയരുത് ട്ടോ.
പഠിക്കണം.
ആഹ് ആഹ് പിന്നെന്തൊക്കെയാണ്?
പിന്നെന്തൊക്കെയാണ് വിശേ
എന്തൊക്കെയാണ് ന്ന് ഫുഡൊക്കെ ണ്ടാക്കിയത്?
പിന്നെ ഫുഡൊക്കെ ഇണ്ടാക്കി കഴിച്ചു.
ആഹ് ഫുഡ്ണ്ടാക്കി കഴിച്ചു. രാത്രി ആയിണ്ടാവൂലേ ഇപ്പവിടെ.
രാത്രി ആയി ഇഞ് രാത്രിക്കത്തെ ഫുഡൊക്കെ കഴിക്കണം.
എന്താണ് ഇപ്പൊ രാത്രി പ്ലാൻ ചെയ്തത്
യാത്ര പ്ലാനിങ്ങ ഒന്നുംല്ലേ പ്ലാനിങ്ങ ഇല്ലാത്ത പ്ലാനിങ്ങാ
ആ എങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കാ നിങ്ങ എങ്ങനെയാണ് മന്തി ഉണ്ടാക്കാ എന്നൊന്ന് പറഞ്ഞു തരോ
ഏ ആ മന്തി ണ്ടാക്കലോ
ഉം
അരി കൊണ്ടുവരിക ബസുമതി റൈസിന്റെ അരി കൊണ്ടുവരിക ഏ പതിനഞ്ച് മിനിറ്റ് ഇളം ചൂടുവെള്ളത്തിലിട്ടക്ക അപ്പത്തന്നെ മസാലകളൊക്കെ ഒന്ന് റെഡി ആക്കുള്ള ചിക്കൻ കൊണ്ടരുന്ന ചിക്കൻ കൊടന്നിട്ടൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്ക ഉപ്പു മുളക്
മാരിനേറ്റ് ചെയ്യ ല്ലേ
മഗ്നേറ്റ് ചെയ്ത് വെക്ക എല്ലാ പൊടികളൊക്കെട്ട് കൊടുത്ത വെള്ളത്തില് പേസ്റ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൾെല്ലാം ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്ക പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി നല്ല ജീരകം ഉപ് പുട്ട് തൊക്കെ ഇട്ട് കൊട്ത്തിട്ട് ഉപ്പൊക്കെട്ടിട്ട് ഒരരമണിക്കൂറോടെ വെക്ക
ആഹ്
എന്നിട്ട് വെള്ളം തിളപ്പിക്കാ വെക്ക അപ്പത്തിന് അരി പൊതിർന്നിട്ട് ണ്ടാവ കുതിർന്നിട്ട് ണ്ടാവും ആ കുതിർന്ന അരി വെള്ളത്തിലൊട്ട് ഇട്ട് കൊടുക്ക അയ്ന് മുന്നേ തന്നെ ആ വെള്ളത്തിക്ക് ഉപ്പ് ഏലക്കായ പട്ടാപ്പൂവ് സൺഫ്ലവർ ഓയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിച്ചൊട്ക്കാ
ആഹ് ആഹ്
എന്നിട്ട് തളക്കണ സമയത്ത് അരി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറ സമയം വേവിച്ചെടുത്താൽ മതിട്ട ഒരുപാട് സമയന്നും വേവിച്ചെടുക്കണ്ട അങ്ങനെ ഒരു മുക്കാ ഭാഗം വേവായ സമയത്ത് അരിയ ചോറ് വന്ത സമയത്ത് ഊറ്റിയെടുക്കാ ഊറ്റിയെടുത്തിട്ട് നമ്മൾ മന്തിക്ക് മാറ്റിയ മാഗ്നേറ്റ് വ വെച്ചിന് ആ ചിക്കൻ ണ്ടല്ലോ
ആ ചിക്കൻ ഒരു പാത്രം പരന്ന പാത്ര ത്ര അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ മല ആവട്ടെ അടുപ്പിലാവട്ടെ എവിടെ ആയാലും അത് വെച്ചിട്ട് ആ പാത് ത്രം ചൂടാണ സമയത്ത് പാന് ചൂടാണ സമയത്ത് അതിലോട്ട്
ആ ആ ആ സണ് ഒഴിച്ചിട്ട്
സണ്ണോഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പെരിച്ചെടുക്ക ഈ മന്തിടെ കോഴി ഒന്ന് പെരിച്ച്ട് ക്ക ആദ്യ ഒര് പാകം ഒരാഫ് വേവ് വെന്ത് വര്ണ സമയത്ത് ഒന്ന് മർച്ചിട്ട് കൊടുക്ക എന്നിട്ട് ന്നിട്ട് മന്തിന്റെ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ മുക്കാൽ ഭാഗം വേവായത് അതിലോട്ട് ഇട്ട് കൊട്ക മുകൾ അത് ആ ചിക്കന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്ക ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊട്ക്ക മന്തിന്റെ പൊടി ഉണ്ടാവല്ലോ മന്തി മന്തിന്റെ പൊടിയിട്ട് കൊടുക്ക പിന്നീ ചോറിട്ട് എടുക്ക പിന്നെ മന്തിന്റെ പൊടി ഇട്ട് കൊട്ക്ക അങ്ങനെ ഫുള്ളാക്കിയിട്ട് അതിന്റെ ന്റെ മുൻ മുകളില് പച്ചമുളക് ങ്ങനെ കുത്തി കൊടുക്ക വേണങ്കില് നടുക്ക് ഒരു കുഴി കുഴിച്ചിട്ട് അതിൽ പാത്രഞാ എന്തെങ്കിലും മറ്റേത് ണ്ടെങ്കിൽ അങ്ങനെ വെച്ച മതി അപ്പത്താണങ്കിൽ നല്ല അടിപൊളിയായിട്ട് കണല് വെച്ചാ മതി ഞാൻ അടുപ്പത്ത ണ്ടാക്കല് മന്തി ഞാൻ നടുക്കരു കുഴി കഴിച്ചിട്ട് ഒരു പാത്രത്തില് കണല് വെച്ചിട്ട് ആ കണല് എന്താ കണല് പാത്രത്തില് വെച്ചിട്ട് അയ്ക്ക് കൊർച് ച്ച് എണ്ണോയ്ച്ച്ട്ക്ക പിന്നെ ഞമ്മളെ ഈ കോയി ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്ന കൊറച്ചെണ്ണ നമ്മളയിന്ന് മാറ്റിവെക്കണം പൊര്ച് കഴിഞ്ഞിട്ട് അതും കൂടി ഇതിന്റെമുകൾകൂടെഴിച്ച് ദം ട്ട് വെച്ചിട് ഒരു ഇരുപത് മിനി കുറ്റാട് വെച്ച് ട്ടുണ്ടെങ്കി മന്തി അടിപൊളിയായിട്ട് വെരും.
ആഹ്‌ പ്പത്തിനാവൂലേ മന്തിയാവുല്ലേ
ഏഹ് അടിപൊളി സൂപ്പർ ഞമ്മള് റെസ്റ്റോറന്റ്ന്നൊക്കെ കിട്ടുന്ന അടിപൊളി മന്തിറെടി. ങ്ങള് വെക്കലുണ്ടോ മന്തിിക്കെ
ആഹ്‌ മന്ദ ഞാൻ ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ വെച് മന്തിയൊന്ന് വെക്കണം മന്തി വെക്കാറുണ്ട് ന്നാലും ഒന്നുകൂടിഒന്ന് വെച്ചോക്കണം
വെക്കണല്ലേ ഇതേപോലെ ഞാൻ പറഞ്ഞപ്പോ
മസാല ചായൻ്റെ ഇൻഗ്രീഡിയൻ റെസിപ്പി വേണോ?
നേരത്തെ പറഞ്ഞതല്ലേ പിന്നിം അത് പറയേണ്ടല്ലോ?
മസാല ചായങ്ങക്കറിയോ?
ആഹ്‌ അറിയും
ഇന്നാ പിന്നെ ഞ്ഞിഎന്താ പറയാന്ന് പറയ്ന്നാ
എനിക്ക് ഏകദേശം എല്ലതും അറിയും.
ന്നാഞ്ഞി എന്തിനെ കുറിചാണ് സംസാരിക്ക നോക്കട്ടെ
സംസാരിക്കാന്പ്പെന്താണ് ഇഞ്ഞി സംസാരിക്കാൻന്താ... സ്പോർട്സ് കാര്യങ്ങളിലൊക്കെ എങ്ങനെയൊക്കെ പോ
സ്പോർട്സ് കാര്യങ്ങളില് ഓടാനും ചാടാനൊക്കെ ഞാൻ ഉഷാറായിരുന്നു.
ഉഷാറായിരുന്നു ല്ലേ ഫസ്റ്റ് ഒക്കെ കിട്ടിട്ടുണ്ടായിുയിരുന്നു
ഉം ഫസ്റ്റൊക്കെ കിട്ടി ട്ടുണ്ടായിരുന്നു മെഡല് സർട്ടിഫിക്കറ്റൊക്കെ എന്റെ വീട്ടില് നറഞ്ഞു കടക്കാണ് എൻറത് ഉം ഓട്ടത്തിലും ചാട്ടത്തിലും റിലേലും ഒക്കെ
ഞാനൊക്കെ ഞാനും ചെറിയ കുട്ട്ടിയായപ്പോ സ്പോർട്സിലൊക്കെ അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് വിന്നറാണെ അത്‌ അളെ തന്നെ വിന്നറാണ് രാളെ തന്നെനു
വിന്നറെയ്നി ല്ലേ എന്നാ ഒരു പാട്ട് പാടിയാണി നോക്കട്ടെ
പാട്ടൊന്നും ഇനിക്കറിയില്ല സ്പോർട്സിന് പാട്ടില്ലല്ലോ
ഒരു പാട്ട് പാടി നോക്കട്ടെ നിങ്ങളൊരു പാട്ട് കേക്കട്ടെ
പാട്ട് എനിക്കറില്ല
ഒരു പാട്ട് പാടി കേക്കാനാാണ് എങ്ങനെ
നീയൊരു പാട്ട് പാടിക്കോ നീനക്കറിയോങ്കി നീ പാടിക്കോ എനിക്ക് പാടറി നീ പാട്
ഏത് പാട്ടാ വേണ്ടത് ഒരു പാട്ട് ഒരു പാ പാട്ട് പറഞ്ഞ ഞാൻ പാടുായിരുന്നു
ഏത് പാട്ടാ ൻക്ക് പാട്ടിനെ കുറിച്ചൊന്നും അത്ര അറിയൂല പാട്ട് പാടുമ്പോ അതങ്ങനെ കേൾക്കാന്നല്ലാതെ
ന്ന് പറഞ്ഞ ൻ ൻക് സുഖായിരുന്നു പാട്ട് പാടാനേ
അപ്പ അത്രക്കു പാട്ടുകളൊക്കെ നല്ലോണ്ണം അറിയാം അയ്ല്ലൊരു പാട്ടെടുത്ത് പാടിക്കോളൂ
അങ്ങനെയൊന്നല്ല ഇൻക്കറിയില്ല നിങ്ങക്ക്പ്പ ട്രെൻഡിങ്ങിലൊക്കെ നിക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ടാവല്ലോ
ട്രൻഡിങ്ങിനെ കുറിച്ചൊന്നൊരു വിവരോല്ല
ഉം അപ്പൊ പിന്നെ പാട്ട്പാടുണ്ടല്ലോ ല്ലേ
പാടണം
ന്നാ ഒരു പാട്ട് പറഞ്ഞേരൂ
പാട്ട് അറില്ല ന്ന് ഞാൻ പറഞ്ഞില്ലേ
എല്ലാം നീനത്തൊ പോവില്ല അത്രേ അറിയൊള്ളൂ
ഏഹ് അതൊന്നും പോരാ പാട്ട് നല്ല പാടണം
അങ്ങനെ എന്താ അങ്ങനെന്നാ ഉണ്ടായിട്ട് കാരില്ല എനക്ക് അറിയില്ല അങ്ങനെ ഒരു പാട്ട് പറഞ്ഞണം എന്ന അറും എന്നാലും നമ്മള് ശ്രമിക്കതാണ്
പ്പനവാട്ടൊക്കെറിയോ
ഉപ്പനപാട്ട അറിയില്ല ഒരു ഉപ്പനമ്പാട് പൗതി അറും
ആഹ് പാട്ട എന്ത് പാടും
ശറഫുറ്റ കുറശീയിൽ പിറയ്ന്തവർ ഹാഷിം ചമീ സുഹറായ മഹ്മൂതര് വരുന്നുണ്ടല്ലോ തഹ ശൗകറം പുൂതു നരി ചമഞ്ഞുവല്ലോ പോരെ
ഓക്കെ അടിപൊളി പാട്ടോ എല്ലാ അടിപൊളിട്ടോ എനക്ക്പാടാന അറില്ലേ
ആഹ് നല്ലോം പാട്ട് പാട ൻ കറി
പാട്ടൊന്നും പഠിച്ചിട്ടില്ലല്ലോ പഠിച്ചിില്ല എന്താ പഠിക്ക
അതിപ്പോ നിങ്ങള് പറഞ്ഞപ്പ ഞ പാടങ്ങ ഇങ്ങരു പാട്ട് പാടിത്തരുവാ
ൻക്ക് പാട്ട അറിയൂല
ആഹ് ട്ട പിന്നെ വിളിക്കുമ്പോ ആ വന്ന ന്ന ആയിക്കോട്ടെ
ആ ഓക്കെ എന്നാ
ഉം